എന്തുണ്ട് വിശേഷം?
നല്ല വിശേഷം ചായൊക്കെ കുടിച്ചോ.?
ചായ കുടിച്ചു മക്കളൊക്കെ കൂടെ ചായ കുടിച്ച് വെർതിര് ന്നപ്പ വിളിച്ചാ.
മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞു വന്നതാവല്ലേ
സയിഞ്ഞ് വന്നേ
ഉം ഇനിയിപ്പം നാളെ നാളെ കൂടെ ക്ലാസ്ണ്ട് തോന്ന്ണില്ലേ അത് കഴിഞ്ഞാല്.
ആ വെള്ളിയാഴ്ച ലീവണ് മുഹറം പത്തിന്റെ ലീവ് ഉണ്ട്. മദ്രസ് നാളെ മറ്റന്നാൾ മദ്രാസ് ലീവണ് സ്കൂൾ വെള്ളിഴ്ച്ച.
ആഹ് എന്നിട്ട് എങ്ങോട്ടേലും പോവണ്ടോ വീട്ടക്കൊക്കെ?
എവിടയും പോണില്ല വീട് ഇവിടെ ആളില്ലാത്തോണ്ടേ. ഉം അപ്പൊ പിന്നെ ഇവിടന്ന് ഇരിക്കണം മക്കള് പോകാ പോവാന്നൊക്കെ പറയുന്നുണ്ട്.
ആഹ് അവിടെയും ഉണ്ടാവൂലേ ഉമ്മന്റെ ടെയും.
ആ അവിടെണ്ട് ഇവിടെ ഇനി ആരും പോകുമ്പോ ഇവിടെ ആരെങ്കിലും വേണം. ഇവിടെ ആരുല്ല ഉ അങ്ങനെക്കെ നിക്ക് മുടി കൊഴിച്ചില് ഉണ്ടോ?
മുടിക്കൊഴിച്ചില് ഇല്ല എനിക്കല്ലേ സ്പ്ലി സ്പ്ലിറ്റൻസ്ന്നു ഉണ്ടായിരുന്നേ മുടി മുടീന്റെ അടിൽ ഇങ്ങനെ
പൊട്ടലോ?
ആഹ പൊട്ടല് അപ്പൊ എന്ത ഇപ്പ മുടി കട്ട് ചെയ്ത്.
ആഹ എത്താലേൽ പ്രത്യേകിച്ച് എന്തെങ്കിതെക്ക്ണ്ടോ?
ഇല്ല.
ഉം ഉം
വെളിച്ചെണ്ണ ആഴ്ചയിലിൽ രണ്ടു ദിവസം തേക്കും.
അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ച് കാര്യൊന്നുംല്ല വേറെന്തല്ല കാച്ചിയഎണ്ണ ഒന്നും തെക്ക്ണില്ല.
ആ ഉണ്ട് ഞാനന്നെ വെളിച്ചെണ്ണ മറ്റേ അലോവര ജെല്ല് ഉള്ളി ഒക്കെ ഇട്ടിട്ട് ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കി അത് ഉം അത് തേക്കും.
ആഹ എന്റെ മുടി നന്നായിട്ട് കൊയ്യണേ താരനുണ്ട് മെയിനായിട്ട് താരനുണ്ട്. അതിന് ഇപ്പരു മരുന്ന് കിട്ടിയില്ല.
അതെ ആന്റിഡാൻഡ്രഫ് ഷാമ്പൂ യൂസ് ചെയ്താൽ മതി അപ്പ പോവും.
ആഹ അതങ്ങനെ ഡെയിലി യൂസ് ചെയ്യണതാ.
ഡെയിലി യൂസ് ചെയ്യല്ല എപ്പോഴേലും ഒരു ആഴ്ചൽ രണ്ടു ദിവസൊക്കെ വെളിച്ചണ്ണ തേക്കലുണ്ടോ?
വെളി ആ വെളിച്ചെണ്ണ തേക്കലണ്ട് ഞാ ഇപ്പോ ചെമ്പത്തിയാതി വാങ്ങിക്കണത് അതോണ്ട് മാറോ വിചരിച്ചട്ട്.
ആഹ പക്ഷെ വെളിച്ചെണ്ണ തേച്ചാല് താരം കൂടുക ചെയ്യുക.
അങ്ങനെണ്ടോ?
ആഹ വെളിച്ചെണ്ണ നമ്മള് ഹെയർ തന്നാലൊരു ഇത് ഓയില് പ്രൊഡ്യൂസ് ചെയ്യും സെബം എന്ന് പറയും.
മം
അത് ലൈക്ക് നമ്മള് തലയിൽ ഓൾറെഡി എണ്ണ ഉണ്ടാവും. പക്ഷെ നമ്മള് പിന്നെയും അത് എണ്ണ തേക്കുമ്പോ അതിങ്ങനെ കൂടും
അങ്ങനെണ്ടല്ലേ ആ അറിവ്എനിക്ക് ഇല്ലട്ടോ ഞാൻ ടൈ കുട്ടിയക്കൊ കളി നിക്കാല് എന്നും വെളിചണ്ണട്ട ഞങ്ങള് കുളിക്കുക.
ആഹ കുട്ടിക്ക്ന്നെ ഇപ്പൊ കൊഴപ്പ ണ്ടാവൂല അമ്മക്ക് ആയിരിക്കും. അതിങ്ങനെ ത വെളിച്ചെണ്ണ തേക്കുംന്തോറും ഇങ്ങനെ കൂടിക്കൊണ്ടേക്കും. അപ്പൊ ഇപ്പൊ ഏതേലും ഏതെലൊരു മെഡിക്കൽ ഷോപ്പിൽ പോയണ്ടാവ ആന്റി ഡാൻഡ്രഫ് ഷാംമ്പൂ ഉണ്ടാവും
ആഹ് അത് വാങ്ങണം എന്നാല് ഉം ഉ ഇത് മുഖത്തൊക്കെ കുരു വരയാണ് താരം കാരണേ
ആഹ താരെ വെള് എണ്ണയിറങ്ങും
ഉം ഉം
മുഖത്തിക്ക് അപ്പൊകുരു വരും
ഉം ഉം അതനെ തോന്നുന്നു മുഖത്തൊക്കെ കുരുണ്ട് ഞാൻ ആയുർവേദ ഡോക്ടറെ കൊണ്ടയി കാട്ടി മരുന്ന ഒരുഓ അവര് തന്നത് ഒരു ഓയിലാല്ല തലേ തേക്കാനന്നും തന്നതൊന്നുമില്ല.
ആഹ
ആ ഒരു ഓയില തന്നത് ഇതിപ്പോ വെളിച്ചണ് ഇടാൻ പറ്റുല്ല എന്നൊക്കെ എനിക്ക് ആദ്യത്തെ അറിവാണ്.
ആ ഇപ്പം തി ച്ചെണ്ണ പറ്റൂല ഞാനിപ്പം മുടി വെട്ടിയത് വെളിച്ചെണ്ണ അന്ന് യൂസ് ചെയ്ത് അതേപോലെ മ്മള് വെളിച്ചെണ്ണ തേച്ചപ്പത്തന്നെ കുളിക്കണം അല്ലെല് അമ്മള് കുറേ നേരം വെ ക്കല്ലോ അപ്പൊ കൂട ചെയ്യ താരെ അതേപോലെ ഞാന് ആഹ കൊറേ നേരം മെസാജ് ചെയ്ത് വെച്ച് കൊറേ നേരം വെച്ചപ്പോ എന്റെതലയില് പിറ്റേന്ന് ഞാന് മുടിയിരുന്നപ്പോ താരൻ അപ്പൊ എന്ത് ചെയ്തു ഞാൻ ആശാ എ ഞാന് ഡൗവിന്റെ ആൻറി ഡാൻഡ്രഫ് ഷാമ്പൂ യൂസ് ചെയ്തെ
അ ആ എപ്പളും ചെയ്യണ്ട് അ അങ്ങനെ ഉപയോഗിക്കണ്ടോ
ഇല്ല ഇപ്പ തീർന്ന് അത് അത് യൂസെയ്തപ്പോ നല്ല കുറവ് എ ഏ ഡാൻഡ്രഫൊക്കെ പോയി
ആ ഇ ഉം ഉ ഇത് കാ ഡോക്ടർ പറഞ്ഞ താരൻ കാരണാണ് കുരു വരുന്നൊക്കെ പറഞ്ഞോ
ആ അത് വരും അമ്മള് പിന്നെ എ ആ മറ്റേ ഈ പില്ലോക്കവറൊക്കെല്ലേ വേഗം വേഗം മാറ്റി പറ്റും
ഉം അയ് ഒരാൾ വേട്ടെന്ന് മറ്റൊരാൾക്ക് പകരുന്നുണ്ട് മക്കളതിലൊക്കെ ഉണ്ടായിണ്ട് പോയി ഒരു ചീർപ്പ് ഉപയോഗിച്ച് നമ്മക്ക് അതൊന്നും അറിയില്ലേര്ന്നു അതാണ് സംഭവം ഒരു ചീപ്പുപയോഗിച്ച് ഒരു മുണ്ട് ഉപയോഗിച്ചങ്ങനൊക്കെ വന്നതാണിത്
ഒക്കെ അങ്ങോട്ടിങ്ങോട്ടൊക്കാവും ഉം അപ്പൊ എന്താന്ന് ഞാനിപ്പോയെനിക്കു അങ്ങന വന്നീലോ ഞാൻ എന്നിട്ട് പിന്നെ ഇപ്പോ അടിയില് മാത്രം ഇച്ചിരി വെളിച്ചെണ്ണ തേച്ചേക്കൂ അലോ ഹലോ
ആ കേൾക്ക്ന്നില്ലേ ഹ്
അഎന്ത് പറ്റി ആ ഇപ്പ കേൾക്കാം
ആ ആ ഹ് എന്ത് പറഞ്ഞേ
ആ ഞാനും ഇങ്ങനെയ ഇപ്പം താരൻ വന്ന് വെളിച്ചെണ്ണ തേച്ചപ്പോ അപ്പൊൾ പിന്നെ പിന്നെ ഞാന് ഷാമ്പുട്ട് പിന്നെ ഞാനടീല് മാത്രം ഇച്ചിരി വെളിച്ചെണ്ണ
അതാരാ പറഞ്ഞന്നേ
അത് ഞാനിങ്ങനെ ഗൂഗ്ൾല് നോക്കിയതാ
അഹ് ആഹ്
ഗൂഗിൾള് ഉം
ഞാനും കൊറേ സെർച്ചെയ്
ഉം ഗൂ
ഏഹ് ഞാന എട്ത്തുങ്ങാണ്ട് പിന്നെ എന്റെ സെർ യൂട്യൂബ്യും നോക്കി സെർച്ചാക്കോ എന്നിട്ട് പിന്നെ ഓല് പറയണ വെല്ല്യ അസുഖം കേട്ട്ങ്ങാണ്ട് ആകെ ഷോ ആഹ് അന്തം വിട്ടി ട്ടിരിക്കാരോട എന്റെ മെയിൻ ഹോബിയതാ അത് ചെറിയ സംഭവ നോക്കുട്ട നോക്കുമ്പത്തന്നെ ഓലയ്മെ പുടിച്ച്ങ്ങാണ്ട് അയില് ക്യാൻ ച്ചു ഞാൻ പിന്നയെനിക്കുറപ്പിച്ചു നിക്ക് ക്യാൻസറന്നേണ്ന്ന്
ആഹ്
അങ്ങനെ അങ്ങനൊക്കെ കൊറേ സംഭവുണ്ടായിട്ടുണ്ട് പിന്നുമ്മയൊക്കെ കൊ
താരെണ്ടായാല് നല്ല മുടി കൊഴിയും
ഉം ഉം മുടി കൊയ്ച്ചില് പോട്ടേക്ക മുഖത്ത് കുരുണ്ടായിട്ടാണ്‌ കുരു കൊറേ കാലായ്ട്ടിണ്ട് അതങ്ങട് പോയി കിട്ടണ്ടേ
ഉം അതെന്തൊരു ഇതൊക്കെ യൂസ് ചെയത ഫേസ് വാഷ് യൂസ് ചെയ്യണ്ടോ
ഇല്ലില്ല നമ്മള് അതൊന്നും യൂസാക്കണില്ല നമക്ക് മെടിമിക്സിന്റെ സോപ്പിണ്ട്
ഉം ഏതേലും നല്ല ഫേസ് വാഷ് യൂസ് ചെയ്താ മതി പിന്നെ സൺസ്ക്രീന് അതൊക്കെ ഇടാ ഇല്ലേല്
ആഹ് അതൊന്നുവില്ല ഞാന് കുട്ടിക്കൂറിന്റെ പൗഡർ ഇടും മെഡിമിക്സിന്റെ സോപ്പ്വാണ് തേക്കും
നാച്ചുറൽ ബ്യൂട്ടി അല്ലേ
ഏ പിന്നെ ഇപ്പൊ ഡോക്ടർ ഇനിക്ക് മുഖത്ത് തേക്കാനൊരു ഒരു ഒരു പൊടി തന്നേക്കണ് പനീറില് തേക്കാന് ഒര് റോസിം വാട്ടറിൽ തേക്കാൻ വേ ആഹ് ചാലിച്ചിങ്ങാണ്ട് മൊഖത്ത് കുളിക്കണേന് മുന്നേ ഒരു മണിക്കൂർ മുന്നേ തേക്കാന് കുരു പോകാനാത്രേ പക്ഷെ മാറ്റൊന്നുംപ്പില്ല രണ്ടാഴ്ച്ചായി തേച്ചുങ്ങാണ്ട് ഇരിക്കണക്കെ മാറ്റൊന്നുല്ല അപ്പം വെ ആഹ് അതന്നെ ഡോക്ടർ പറഞ്ഞ താരൻ കൊണ്ടാണെന്ന് പക്ഷെ താരൻ പോകാൻ അവരെന്തേലും ചെയ്യണ്ടേ അവരൊന്നും തരുന്നില്ല
ഇനീ ആന്റിഡാൻട്രഫ് ഷാംമ്പു യൂസെയ്തു
അതാ അതൊന്ന് വാങ്ങണം എന്തായാലും ഇനി ഇനി അതും കൂടെ നോക്കട്ടെ ഇനി ഉം ഞാനത് ഒരു ഫലം പറഞ്ഞരണ്ട എൻക്ക് ഉം ഉം പിന്നെ
പിന്നെ രാത്രിത്തേ‌ക്കിള്ളൊക്കെ ആക്കിയോ
രാത്രിക്കിക്കെക്കൊ ഒരുമിച്ച് രാവിലെ ഇണ്ടാക്കും അത് പിന്നെ രാത്രി മെനക്കിടാനൊന്നും ആവൂല്ല
ഉ രാവിലെ ആജ് വെപ്പ് വെപ്പും പിന്നെ വെ വൈകുന്നേരം മക്കളൊക്കെ വന്ന് ഓര കൂടേയിരിക്കും പിന്നെ പിന്നെ അയ്നൊന്നും നേരെണ്ടാവൂല്ല
ആഹ് ഇനിയിപ്പ പഠിക്കാനൊക്കെ ഇരിക്കേയിരിക്കുല്ലേ
ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ പിന്നെ പഠിപ്പിക്കാ
ആഹ്
നിരിക്കും ഉം പിന്നെ അവിടേക്ക ആയോ നോമ്പ് എടുക്കനെണ്ട് നാളേം മറ്റന്നാളും ഞങ്ങക്കൊരു നോമ്പിണ്ട് മുഹറം ഒമ്പതും പത്തിന്റെ
മൊഹറത്തിന്റല്ലേ
ആഹ് ഉം അതിട്ക്ക്
അതിങ്ങനാ സാധാ നോമ്പോലത്തന്നാ രാ പൊലർച്ചിക്ക് എണീ
നോമ്പ് ഞങ്ങക്ക് എല്ലാതും ഒരുപോലെ വ
ഒര് എന്നിട്ടാ ബാങ്കൊടുക്കുമ്പോ മുറിക്കാ.
ബാങ്കടുക്കുമ്പോ തൊർക്ക അതന്നെ നോമ്പെട്ത്തീണ്ടോ പരീക്ഷിച്ചോക്കിണ്ടോ? എട്‌ത്തീന്നോ ഓ മാഷാഅള്ളാ ആഹ്.
ഈ മറ്റെ ഇഫ്ത്താർ മീറ്റൊക്കെ ഇണ്ടാവൊല്ലോ. ഏതേലൊരു ഫ്രണ്ടിന്റെ വീട്ടിന്ന് നോമ്പ്റിക്ക എല്ലാരൂടെ. ആഹ് അങ്ങനെയൊക്കെ നോമ്പ് എല്ലാരും എടുക്കുമ്പോ
എങ്ങനെ ഇണ്ടേന്നു? അനുഭവൊക്കെ.
ആ നല്ലന്നെവേവ്.
ആദ്യത്തെ ആദ്യം നോമ്പെ ടുക്കുമ്പോ നമുക്ക് നല്ല ബുദ്ധിമുട്ടായി തോന്നുട്ടോ ശരിയല്ലേ?
ആ ആദ്യം എട്ക്കും ഞാൻ ആ ഫസ്റ്റായിട്ട് എടുക്കും ഞാൻ മുന്നേ എടുത്ത്ണ്ട്. ലൈക് ഒര് പെര്ന്നാളിന്റെ ഒക്കെ നോമ്പാവുംമ്പോ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ എടുക്കും. കഴിഞ്ഞ നോമ്പ ഇപ്പൊ ഈ അട്ത്ത് കയ്ഞ്ഞിലേ
ആരോഗ്യ ത്തിന്‌ നല്ലതായ്ര്ക്കും.
ആഹ്.
ആ അവക്കൊരുൻമേഷം
പക്ഷെ അമ്മക്ക് അഹ് കഴിക്കാൻ പറ്റൂല.
ഇല്ല അവ അവളു അതിന് കൊറച്ച് മുന്നെ വരെ അമ്മള് ഇതൊക്കെ തിന്നും ന്ന് വിചാരി ക്കൂലെ ഒരാടിനെ പിടിച്ചാ തിന്നുംന്നിന് മനസ്സിലേക്കാരോ
ഓഹ് പക്ഷെ
ത് കയിഞ്ഞ വെ
കയിഞ്ഞില്ല ആ വെള്ളം കുടിച്ചപ്പോ തന്നെ വെ എന്തോ ഗ്യാസ് കേറി ട്ട് വയറ് നെറയണ പോലോ
ആഹ് പൊതുവെ എല്ലാർക്കും ഉള്ളതാണ് അങ്ങനെ ഞാനൊക്കെ നോമ്പ് തൊറന്ന് അത് ആ വെള്ളം കുടിച്ച് കഴിഞ്ഞ് പിന്നെ കെടക്കുമ്പോള പിന്നെ ബാക്കി ഭക്ഷണം കഴിക്കാ
എന്റെ ഫ്രണ്ട്സ്സൊക്കെ അങ്ങനെ തന്ന പറയാ അമ്മുക്ക് നോമ്പ് മുറിക്കാനും ഇപ്പൊ എണ്ണിലും തിന്നുംന്നുള്ള മൈൻഡി ഇരിക്കുമ്പോ
ഉം ഉം ഹും
നല്ല മുട്ടായല്ല
അയ് പിന്നെ രാത്രിക്കെക്കെന്താ ചപ്പാത്തിയോ ചോറോ?
രാത്രിത്തേക്ക് ചോറ് തന്നെ.
ചോറിന്, ആഹ് ആഹ് രാവിൽക്കും രാത്രിം കണ്ട് വെക്കലാ?
അല്ല പിന്നെ ഉച്ച
ആഹ് ആഹ് ഉം
ഉം രാവിലവിടെ ചേരിക്കും അച്ഛനൊക്കെ ഫുഡ്‌ കൊണ്ടോവാണ്ട്
ആഹ് ഇയ്യൊണ്ടോവൂലെ
ഞാന് ഇൻക്ക് രാവിലൊട്ട് ഉച്ച വരൊള്ളൂ കോളേജ് രണ്ട്മണി വരെ ഒള്ളൂ കോളേജ്, ഇന്നല്ല എന്നും ഇൻക്ക്യങ്ങനാ.
ആഹ് അപ്പ അതെന്താ അങ്ങനെ
അത് നമ്മളെ കോളേജില് എന്താ ഈ പാർട്ട് ടൈം ജോബിനൊക്കെ പോണ കൊറെ കുട്ട്യാളുണ്ട്, അപ്പൊ ഓര്. ക്ക് വേണ്ടി അങ്ങനെ രണ്ട് മണി ഒ വരാക്കിയതാ വെള്ള്യാഴ്ച പിന്നെ എന്താ ഇതായൊണ്ട്
ഉം ഉം
പള്ളി പോവാണ്ടോണ്ട് പന്ത്രണ്ടര വരെ ഇണ്ടാവൊള്ളു കോളേജ് ഉം ഏഹ്.
ഒരു ബസ് കയറിയാ മതിയോ?
ഓഹ് രണ്ട് രണ്ട് വസ്സ്
ആഹ് ആഹ് എന്നാലെ മോള് ഇവിടെ പിത്തനാട്ട് ഉണ്ട് ഞാൻ പിന്നെ വിളിക്ക് കേട്ടോ എന്നാല്. ഓക്കെ ശെരിയാ
ശരി